ഹലോ? ആഹ് സുഖായിട്ടിരിക്കണ്.
പിന്നെ എന്തോ ഒണ്ട് നീ ഒരു യാത്ര പോവാനൊക്കെ തയ്യാറാവുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ എന്തായി നിന്റെ യാത്രയൊക്കെ?
ആഹ് യാത്രയൊക്കെ തയ്യാറെടുപ്പിങ്ങനെ നടക്കണേള്ളോ വെക്കേഷൻ തുടങ്ങിയപ്പോഴേ തയ്യാറെടുക്കണം.
ഉം.
പക്ഷെ ഇതുവരെ ഇതായില്ല.
അതെന്ത പറ്റീ
നമ്മള് കൂടെ പഠിച്ച കുറച്ച് ഫ്രണ്ട്സ് ചേർന്നാണ് പോവാന്ന് വിചാരിച്ചപ്പോ ഒരാൾക്ക് ഗേ ഗേൾസ് ട്രിപ്പ ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾ സമയല്ലേ അടുത്തക്കെ പറ്റ അങ്ങനെ എങ്ങനെ
ആ ഓരോരുത്തർക്കും അവരുടേതായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് പൂവാൻ പറ്റുണില്ലാ
അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരാൾ വിചാരിക്കുമ്പോ ചിലപ്പോ മക്കൾക്ക് വയ്യാ യിരിക്കും അല്ലെങ്കിആ അവിടെ ഹസ്ബൻറിന്റെ അമ്മയ്ക്കും അച്ഛനും വയ്യാ യിരിക്കും അങ്ങനെക്കെ ഉള്ള പ്രശ്നങ്ങൾ
ഞങ്ങളും ഇതണെ ഒരുപാട് നാള് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് രു ട്രിപ്പ് പോയാര് ന്നു അത് അഹ് ട്രിപ്പ് എന്ന് പറയാനായി ടൂറ് തന്നെ ആയിരുന്നു ആ പക്ഷേ എന്താ നമ്മ ന്ന് രണ്ട് പള്ളി സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടേക്കനാല് ഉം ആ കൊടേക്കനാൽ പോയി അടിപൊളിയായിര് ന്നു ശരിക്കും ലൈഫില് മറക്കാൻ അല്ലല്ല ഫാമിലി ആയിട്ടാ പോയതാ ആ ഫാമി ണ്ടില് കുറേ കുറെ ആൾക്ക ക്കാരുആ യിട്ട് ഒരു ബസ്സില് ശ അടിച്ച് പൊളിച്ചാ പോയത്
ആഹ ആഹ അത് പിന്നെ നമ്മക്ക് ആ നല്ലൊരു ഇതായിരിക്കും നക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റു
ആ ഹാ ച്ച് ഞാൻ കൊടേക്കനാൽ ലൊക്കെ ഫസ് ട്ടാ ണു ട്ടോ പോണത് ഞാൻ ആ ടൈം അവിടാ ണ് ആദ്യാ യിട്ട് ഒരു ദൂരെ ടൂർ പോണം ന്ന് പറയുമ്പം അങ്ങനെണ് സ്കൂളിൽന്നൊന്നും ടൂറിന് വിട്ടിട്ടില്ല പെമ്പിള്ളരാണ്
ആഹ എന്നെ സെയിം കേട്ട സ്കൂളിൽന്ന്ന്നെ വൺ ഡേ ട്രിപ്പിന്ല്ലാതെ വേറെ ഒന്നിന് എനിക്കി ലോങ്ങ് പോകാൻ നല്ല ഇഷ്ടാ ണ് ഒരുപാട് ദൂരെ രണ്ടും ദിവസത്തേക്കക്കെ പക്ഷെ എന്നെ അങ്ങനെ വി വിട്ടിട്ടേ ഇല്ല എന്റെ അടുത്തു പറയും കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെറെ കൂടെ പോയ് ക്കോളാൻപറയും
ആഹ് പക്ഷെ എനിക്കും ഏഹ് എന്നെ ടൂറിന് വിട്ടിട്ട് ഏ ഇല്ലാ ഞാൻ പോണത് മൊത്തം ഫാമിലിടെ കൂടെ എങ്ങനെ പോവും എന്നുള്ളതല്ലാതെ എന്നെ ഏഹ് ഞങ്ങളുടെ ആ ഭാഗത്തുന്ന് എന്റെ വീടിന്റെ ഭാഗത്തുന്ന് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഞാൻ പഠിക്കുന്ന എന്റെ അയൽവക്കത്തുള്ള കുട്ടികളാരു ലെ അപ്പം ഞാ ഒറ്റ് ഒറ്റക്കേ ഉള്ളൂ എന്നുള്ള ഒരു കാരണത്തിന്റെ പേരില് എന്നെ എവിടെയും വിടത്തില്ല ഒരു ടൂറിനും വൺഡേ ട്രിപ്പിനും വിടത്തില്ല ഒരു കാര്യങ്ങൾക്കും വിടത്തില്ലായിരുന്നു
ആഹ് എന്നെ വൺ ഡേ ട്രിപ്പിന് വിടും പക്ഷെ ലോങ് ഇതിനെ ഇതുവരെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പോയിട്ടുള്ള പിന്നെ ഞങ്ങളെ വീട്ടിൽന്നും പോകും അത് ഒരു രണ്ടു ദിവസം അത്രയൊക്കെ പോവുള്ളു അങ്ങനെ പോയിട്ടുണ്ട് അന്നേരം നമുക്ക് ഫ്രണ്ട്സിന്റോടൊപ്പം വെ അതെ
ആഹ് പക്ഷേത് എന്താണ് ന രസായിരുന്നു പൈൻമരക്കാടുകളും പിന്നെ ആ ഒരു തടാകം ഉണ്ടല്ലോ സ്റ്റാർ ആഹ് എന്തേനു സ്റ്റാറിലേക്കോ അങ്ങനെ ഏതാണ്ടോ ഒരു സംഭവം പക്ഷെ അത് അടിപൊളിയായിരുന്നു അതിന്റെ നാല് ചുറ്റും ഇങ്ങനെ സൈക്കിൾസ് സവാരിക അടിപൊളി
ഉം ഞാൻ പക്ഷെ കൊടേക്കനാല് ഇതുവരെ പോയിട്ടില്ല ഈഊ ഊട്ടിയിലൊക്കെ പോയിട്ടുണ്ട് ഊട്ടിയിൽ ഞാനും പൈനിലും പിന്നെ അവിടുത്തെ ലേക്കിലൊക്കെ അത് നല്ല ഞങ്ങൾ വന്നപ്പോ മഞ്ഞ് ഇങ്ങനെ ചൊരിയാ ആദ്യായിട്ടാണ് എനിക്ക് അങ്ങനെ അനുഭവം ആ കോട ആഹ്
ആഹ് പോവാൻ മഞ്ഞ് മഞ്ഞ്
മഞ്ഞ് നല്ല വെയില് നല്ല വെയിലുണ്ട് പക്ഷെ നമ്മളെ മുഖത്തൂടെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കുന്ന നേര
ആഹ് എനിക്കും എന്റെ ഭയങ്കര ഒരു സ്വപ്നവാണ് ഒരുപാട് ഇഷ്ടം
പോവാന് ആഹ് ഇവിടെ നല്ലയൊരു ആറുമാസ രാത്രി ആറു മാസം അതവിടെയാണ്
അതിലെ മഞ് മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുന്ന ആഹ് നമ്മുടെ യൂട്യൂബിനകത്ത് ഇപ്പോ ഏഹ് ഒരു യൂട്യൂബ് ബ്ലോഗർ ഏഹ് ഇടുന്നത് കാണാം ഈ മഞ്ഞിന്റെ സമയം ആവുമ്പോഴത്തന്നെ അവര് ഫാമിലി ഏഹ് ചേർന്ന് ഒരു ഇഗ്ലു ഉണ്ടാകും മഞ്ഞ കൊണ്ടൊരു ഏഹ് വീടുണ്ടാകും അവര് ശെരിക്ക് അങ്ങനെ അങ്ങനെ മഞ്ഞിലിങ്ങനെ കളിച്ച് നടക്കണം എന്ന് ഭയങ്കര ആഗ്രഹു
ആ എനിക്ക് നല്ല ആഗ്രഹണ്ട് അവിടത്തെ ലേയ്ക്കെല്ലാം ഇപ്പോഴങ്ങെനെ ഐസ് പോലെ അവൻ അതിൻ്റെ മുകളിൽ കൂടെ നടക്ക-
ആ വരുന്നുച്ചാ ഈ ആറു മാസം പ്പന്നവടെ സൂര്യനുദിക്
ആ പക്ഷെ അതൊക്കെ എങ്ങനെയാണ് അവിടുള്ളർ ശീലിച്ചാണ് അമ്മക്ക് ഒരു ദിവസം സൂര്യനിച്ചില്ലെങ്കി ഒരു അസ്വസ്
അസ്വസ്ഥതയാണ് പക്ഷെ അവർക്ക് ആ ആറു മാസം ആ സൂര്യൻ ഉദിക്കത്തും ഇല്ല പിന്നെ അതുപോലെ ന്നെ അവിടത്തെ ഏറ്റവും വലിയ പ്രത്യേകത അറോറ ലൈറ്റ്സ് എന്നും പറ ലെ ആകാശത്തില് കാണുന്ന ഒരു പ്രത്യേകതരം ലൈറ്റ്സ് ഉണ്ട് അത് എല്ലാ സമയത്തും കാണ ല്ലാ ഏ ന്തോ എന്തോ ഒരു അതിനൊ ശാ ശാസ്ത്രം ഉണ്ട്ട്ടോ സയൻസ് ഉണ്ട് അതിനെപ്പറ്റി അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയാണ് അതിങ്ങനെ ഒഴുകി നടക്കും പോലെ തോന്നും അ ആ ഒരു ടൈമില് ഇങ്ങനെ പോയി മറ്റേല്ല ഇഗ്ലൂലൊക്കെ ഒരു റി തൊണ്ടാക്കി അതിനകത്ത് ഇങ്ങനെ താമസി- ഭയങ്കര ആഗ്രഹവാണ് ബട്ട് ച്ചെ എനിക്ക് തണുപ്പൊട്ടും പറ്റ് അതിന് മോള് കളിയാക്കും കേട്ടോ എന്നെ ആ മോള് പറയുന്നെന്ന് വെച്ചാല് പിന്നെ രണ്ട് മഴ ഒരുമിച്ച് പെയ്താ ഫാനും ഓഫ് യ്ത് ബ്ലാങ്കറ്റ് ക് മൂടി കിടക്കുന്ന ഉമ്മേനി പൊ
അവിടെ പോണേന്ന് ഉം ആഹ് എന്നെങ്കിലും ഒരോസം പോവാൻ പറ്റട്ട് ഉം ഇപ്പ പണ്ടത്തെ പോലെയല്ല എല്ല- തെങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവല്ല് ഫാമിലി ആയിട്ട് കുറെ പാക്കേജുകള് ടൂറിന് കൊണ്ടുആന് അങ്ങനെയൊക്കെ ആൾക്കാ പണ്ടല്ലേ അങ്ങനെയെന്ന് ഇപ്പ എല്ലാം ഒണ്ട്
ആഹ് ഞാൻ മോളോട് പറയാ നീ പഠിച്ച് മറ്റെ അ നല്ല ജോലിയെ റ്റ വാങ്ങിച്ചിട്ട് എന്നെ ഫില്ലന്റില് കൊണ്ട് പോണം ഇനിയിപ്പ അങ്ങനല്ലെ നമ്മക്കൊ
ആ ഞാനും മോൻ്റോട് പറയും നീ പഠിച്ച് ഏതെങ്കിലും പൊറത്തോട്ട് ഏതെലും രാജ്യ തോമ എന്നേം കൂടെ കൊണ്ടു പോണേ ആ ഞാൻ കൊണ്ടുപോവാ അമ്മാന്ന്
അ എനിക്ക് എന്തോ വേറെ ഒരു രാജ്യത്ത് ത്തോടും വേറെ ഒരു സ്ഥലത്തോടും എനിക്ക് ഇത്ര ഇഷ് ഇഷ്ടം തോന്നീട്ടില്ല കാരണം എന്താന്ന് എനിക്കറിയത്തില്ല ഒന്ന് ഒന്നാമത്തെ കാര്യംന്ന് വെച്ചാൽ എനിക്ക് തണുപ്പ് ഇഷ്ടല്ല ആ എനിക്ക് തണുപ്പൊ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് പക്ഷെ ആ നാടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ മഞ്ഞ് മൂടി കിട ക്കുന്ന ആ ഒരു സ്ഥലം ആ പിന്നെ എന്താണ് ആ ചെലപ്പം ആ വീഡിയോ കണ്ടിട്ട് ട്ട് അതിനോട് തോന്നിയ ഇഷ്ടത്തിന്റെ പേരിലായിരിക്കാം എനിക്ക് ഇത്രയും ഒരു ആരാധന അല്ലെങ്കിൽ എന്താണ് പോണമെന്ന് അത്രയും ആ അത്രയും ആഗ്രഹിച്ച ഒരു സ്ഥലോന്ന് പറയുന്നത് ഈ പില്ലറ്റാണ് ആ ഒരു ആറോറ ലൈറ്റ്സ് ആ ഒരു സംഭവം നേരിട്ട് ട്ട് കാണണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്
ആ അപ്പഴേ പറ്റുമെങ്കിൽ നിങ്ങ പോയിട്ട് വരി ഇപ്പൊ ടൂർ പാക്കേജുക ഒണ്ടല്ലോ ഓൺലൈനായിട്ട്
അല്ല സീസൺ കഴിഞ്ഞു ഇപ്പ അവിടെ സ്പ്രിംങ്ങായി ഇല്ല സ്പ്രിങ് ആവുമ്പോ ഈ മഞ്ഞ് മൊത്തം ഉരുകി നമ്മളെ നോർമൽ ഡേ കണക്കാവാ അപ്പൊ അവിടെ പൂക്കാലം വന്ന് എല്ലാം സൂര്യൻ പിന്നെ അസ്തമിക്കത്തില്ല ആറുമാസം പിന്നെ അവിടെ സൂര്യൻ അസ്തമിക്കത്തില്ല
ഉം അപ്പോഴ രാത്രി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം റീലിൽ വെളുപ്പാങ്കലം രണ്ട് മണി പക്ഷെ സൂര്യൻ ഇങ്ങനെ ഉ ടിച്ച് നിക്ക്യണ് ഉം ഉം
അപ്പ ആ ആ സമയത്താണ് അവിടെ ഈ ഏറ്റവും കൂടുതൽ ബെറീസ്ക്ക അവിടാണ് ഇതാവുന്നത് നോർമലി നമ്മള് അത് തം ഓ ന്താണ് കൃഷി ചെയ്തല്ലെ ഒണ്ടാക്കുന്നത് പക്ഷെ ഇത് കാടുകൾലൊക്കെ ഇങ്ങനെ പിടിച്ച് എനിക്ക് ആ റീല് കണ്ടുള്ളറിവ് വേ ഉള്ളൂ തിനെപ്പറ്റി കൂടുതലൊന്നു എനി ക്കറിയത്തില്ല അവര് പറയുന്നത് ഞാൻ കേട്ടിട്ടൊണ്ട്
ആഹ് ഞാൻ റീല്ല്ല്ല ഫിൻലൻഡ് മല്ലു ക പ്പ്ളെന്ന് പറഞ്ഞ് മലയാളികൾ അവിടെ താമസിക്ക ആ ആ അവരിങ്ങനെ അലെ ആ തടാകത്തിന്റെ മണ്ടേല് ഇങ്ങനെ ഐസ് കട്ടേലൊക്കെ നിക്ക്ണേക്കെ ഇങ്ങനെ അവരെക്ക കൊച്ചിനെ കൊണ്ട്
അവരാണ് ആ ഇഗ്ലു ഉണ്ടാക് ന്നത് ആ ഐസ് കൊണ്ടൊരു വീടെന്നും പറഞ്ഞ് അവരാണ് അത് ചെ ചെയ്യുന്നത്
ആഹ്
പക്ഷെ നല്ല രസ അതുകൊണ്ടാണ് എനിക്ക് ഇത്രെയ്‌ ഇഷ്ടം അല്ലാതെ എനിക്ക് ഈ രാജ്യത്തെ പറ്റി യാതൊരു അ വിവരവും ഇല്ലായിരുന്നു
ആ എനിക്കു അങ്ങനെ ഇപ്പൊ ഓരോര്ത്തര് പോണാണുമ്പോ എനിക്കിങ്ങനെ പോവാൻ തോന്നു എനിക്ക് സ്വിറ്റ്സർലൻഡില് പോവാൻ നല്ല താല്പ ണ പക്ഷെ നല്ല ന്താ ന്തോന്നാണ് ദൂരോ ഉണ്ട് പിന്നെ പ് ഫ്ലയ്റ്റിനോക്കെ നല്ല ചാ
നേരിട്ട് ആഹ് ആഹ് ആഹ് പക്ഷേ ക്ഷേ ന്താണ് അ മ്മക്കളെനിക്കും അത്രേ
ഹഹ ഹാ
സുഖംന്ന് പ്രതീക്ഷിക്കുന്നു
ഓ അപ്പൊ ഞാനിങ്ങനെ മനസ്സിലങ്ങനെ അലോയ്ക്കും ഒരാണായിരുന്നെങ്കിൽ നമ്മക്ക് കല്യാനൊന്നും കഴി ക്ക് സിംഗിളായിട്ട് നടന്നാ രു ജോലിയുണ്ടായി രുന്നെങ്കിൽ ലോകമൊത്തായി ചുറ്റി ചുറ്റി സഞ്ചരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ സന്തോഷ് ജോർജ് കുളങ്കര അവരെയൊക്കെ പോലെ ആവാർന്നു എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും
അല്ല ഒരു സ്ത്രീകളും ഉണ്ടങ്ങനെ പോവുന്ന സ്ത്രീകളും ഉണ്ട്
ആഹ് അല്ല ആഹ് ഒരു തരാൻ കൊണ്ടൊരു ഞാജി നൗശി നൗശിയാംന്ന് പറഞ്ഞ് റഞ്ഞൊരു
അങ്ങനെ ഒരുപാട് പേര് പോണണ്ട് പക്ഷെ നമ്മുടെ എന്താ ലൈഫ് സ്റ്റൈൽ അതാണ് മെയിൻ കാര്യം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക ആക്കർ നമ്മുക്ക് കൂടെ ഉണ്ടെങ്കിലേ അത് ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും അതാണ് ഏറ്റവും വലിയ കാര്യം
ആഹ് അത് തന്നെ
കൊച്ചില് നമുക്ക് ഒരു പാഠം പഠിക്കാൻ ഉണ്ടായിരുന്നു ഹിമാലയത്തെ കുറിച്ച് പഠികാൻ ഉണ്ടായിരുന്നു അന്ന് വിചാരിച്ചിട്ടുണ്ട് ഹിമാലയത്തിൽ പോണ നക്ക പിന്നെ അതിനെപ്പറ്റി കുറച്ച് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പും പോണ വഴിക്ക് നമ്മള എന്താണ് ഈ തണുപ്പും അങ്ങോട്ടും മുകളിലോട്ട് ചെല്ലുന്നവർ ഓക്സിജന്റെ അളവ് കുറയുമല്ലോ
ആഹ് ഇപ്പഴ നമ്മൾ അതൊക്കെ വെച്ചല്ലേ പോവാനുള്ളത്
നമ്മൾ മരണം സംഭവിക്കും എന്ന് കേട്ടപ്പം ഒരു
എനിക്ക് പിന്നെ ഹൈറ്റ് ഭയങ്കര പേടിയാണ് ആ അതുകൊണ്ട് ആ ഒരു ആഗ്രഹമല്ല
ആ അന്ന് മറ്റേ എന്താണ് നമ്മളാ ഈ എവറസ്റ്റ് കീഴടക്കിയ എഡ്മൺ ഹിലാരിയെ പറ്റിയൊക്കെ കേട്ട അപ്പം അതിനോടൊരു താല്പര്യം തോന്നിയിട്ടുണ്ട് പക്ഷേ എങ്ങനെ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുത്തു നോങ്ങിയപ്പോ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ മഞ്ഞിലിങ്ങനെ ഈ കേറി പോയ ആൾക്കാരുണ്ടല്ലോ മരിച്ച് അവിടെ അവിടെ ഇങ്ങനെ കിട ഈ ബോഡീസ് ആ ച്ചിഞ്ഞ് പോവത്തിലെ ആ ഐസയിൽ കിടക്കുന്നത് കൊണ്ട് ബോഡി എത്ര നാൾ വേണമെങ്കിലും ഇതിനൊക്കെ താണ്ടി വേണം നമ്മള് മുകളിലെ
അവിടെ വർഷങ്ങളായിട്ട് കാണാതായ ഒരാളെ ബോഡി കുറച്ച് നാളുമ്പ് കിട്ടിയത് ഞാൻ ഇങ്ങനെ വായിച്ചായിരുന്നു ആ മണ്ണിന്റെ അടിയില് പൊ തഞ്ഞ് കിടന്നു പക്ഷെ ഒന്നും ഒരു കേടുപാടും സംഭവിക്കൂല ആ
ഷങ്ങൾ ചെന്നാലും അത് അങ്ങനെ കെട കെടക്കും എന്നല്ലാതെ ഒന്നും സംഭവിക്കില്ല